ഹലോ
കേൾക്ക്ണില്ലേ
ആഹ് കേക്കണ്ട്
എന്താ സുഖായി പോണ് കൊഴപ്പൊന്നുല്ല. ചായുടി ഒക്കെ കഴിഞ്ഞോ രാവിൽത്തെ പരിപാടിഒക്കെ കഴിഞ്ഞോ
രാവിലത്തെ പരുപാടി ഒന്നും കഴിഞ്ഞിടില്ല നോമ്പാണ് ഇന്ന്
ആഹ് ആഹ്
അവിടെന്താ
ഈ ഞാൻ ഇപ്പൊ ഇവടെ നോമ്പന്നെ ഏഹ്
ഉം കഴിഞ്ഞ
ആഹ് കുട്ടികൾക്ക്ള്ളതൊക്കെ ഉണ്ടാക്കി ഇപ്പൊ വെച്ചു ഞാപ്പൊ
ഇസ്കൂളക്ക് പോയ
ആഹ് ചെറിയാള് മദർസെ പോയി
ഉം
ഉം ഞാൻ കൊറച്ച് ചുല് നോമ്പണ് അപ്പൊ വ്ർ പ്രത്യേകിച്ച് വല്യ പണിയൊന്നുഇല്ല അപ്പൊ ചൂലിന് ഇങ്ങനെ ചീന്തി വെച്ചത് ഉണ്ടായിരുന്നു. അത് ചീന്തട്ടെ വെച്ചിട്ടിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കു
ശരിയാമ്പളണ് കറക്റ്റ് നമുക്ക്‌ ഉള്ളത് പോലാവില്ലേ
ആഹ് ഇനി കുട്ടികൾക്ക് കുറച്ച് കഴിമ്പോത്തനും കുട്ടികൾക്ക് സ്കൂൾക്കുള്ളത് ഒരു ക്കാനായി അതുവരെ ഇത് എന്തെലും ചെയ്യട്ടേവെച്ചിട്ട് അങ്ങനെ ഇരുന്നത്
എന്ത്‌ പോട്ടന്ന് ഉം
ആഹ്
അല്ലാതെ
ക്ലിയറാവണില്ല കുറച്ച് സൗണ്ടില് പറയോ
നിങ്ങളെ ഭാഗത്തക്കൊക്കെ ഓട്ടട അറിവന്നിട്ട അറില്ലേ അറിയാം
ആഹ് ഓട്ടട ഉണ്ടാക്കുവല്ലോ
തന്നെ
ഉം ഞാൻ ഓട്ടട ഇവട കുട്ടികൾക്ക് തേങ്ങാ പാല ഇഷ്ടം അതിൽക്ക് ഓട്ടടക്ക്.
തേങ്ങാപ്പാല ന്നെ കുട്ടികൾക്ക് ഇഷ്ടം പക്ഷെ വല്യോർക്ക് തേങ്ങാ പാലനോട് വലിയ ഇത് ഉണ്ടാകില്ലല്ലോ അപ്പൊ അവർക്കെന്തേങ്കിലും മുളക് കറിയോ അങ്ങനെന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കില് അന്ന് ഓട്ടട ഉണ്ടാക്കണതാണ്
ആഹ് ഇമ്മി ഇപ്പിംയൊക്കെ ഉണ്ടോ വീട്ടില്
വീട്ടില് ഉമ്മണ്ട് ഉപ്പല്ല ഹസ്ബൻഡ് ഉണ്ട്
ആഹ് അഹ അവർക്കൊക്കെ കറി വേണ്ടിവരും ല്ലേ
ഉം അങ്ങനെ നിർബന്ധയില്യ ഉണ്ടെങ്കില് പിന്നെപ്പോ നമ്മക്ക് അങ്ങനെ കറിയില്ലാതെ കൊടുക്കുമ്പോ നമുക്കൊരു ജാതി തോന്നും
ആഹ് ആഹ് ആഹ
അപ്പം
ഇവിടെ പിന്നെ ഞാനും കുട്ടികളും തന്നെ ഉള്ളു അപ്പൊ പിന്നെ ഒല്ക്ക്‌ തേങ്ങാപ്പാല അപ്പോ നമ്മളും അത് ന്നെ ആണ് കൂട്ടും
ഉം കുട്ടികൾക്ക് പിന്നെ എങ്ങനെയെങ്കിലൊക്കെ നമുക്കൊപ്പിക്കാം.
ആഹ് പിന്നെ അഹ ഒപ്പിക്കാ ആഹ് ആഹ് ഒരുക്കാണെങ്കെ ഞമ്മളും പിന്നെ ഒറ്റക്കാണെങ്കി അങ്ങനെ നമ്മുക്ക് അങ്ങനെ മതി എല്ലാം വെച്ചിട്ട്ഞമ്മളും അങ്ങനെണ്ട് എടുക്കും ആണുങ്ങൾ ഉണ്ടെങ്കി അത് നടക്കൂല
ഉം
അങ്ങനെ
പിന്നെ എന്തൊക്കെ ചൂല് തേങ്ങ ഇട്ടപ്പൊ ഇട്ടതന്നേക്കാറല്ലേ
ആഹ് കൊറെ ആയിക്കണു പട്ട അങ്ങനെ ചീന്തി വെച്ചിട്ട് ഒഴിവിട്ടിലില്ല ഇപ്പൊ ഞാനിപ്പൊന്നപ്പോ നോമ്പടുത്ത കാരണം വല്യ പണില്ല കുട്ടികൾക്ക്‌ പിന്ന സ്കൂൾക്കുള്ള ഒരുക്കി കുട്ടികളെ പറഞ്ഞയച്ചാ പിന്ന ചോറൊന്നും വെക്കണ്ടല്ലോച്ചിട്ടേ.
ഉം കുട്ടികള് രണ്ടാളും ചോർ കൊണ്ടോ വോ
ആഹ് അന്ന് വലിയ ആൾക്ക് സ്കൂളിൽ ബിരിയാണിയാണ് പറഞ്ഞിട്ട് അപ്പ പാത്രം കൊണ്ടായാമതി
ആഹ് ആഹ് സ്കൂളിൽ ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ടല്ലേ
ആഹ് ഉണ്ട് ആ ആഹ് ഉണ്ടാവും അപ്പൊ മറ്റവനിക്ക് പിന്നെ എന്തേലും അ അവിന്ന് ചോറ്തിന്നന്നെ ചെയ്യ എന്ത് ചെയല ഒരു കൂട്ടാനോ കിഴങ്ങ് പൊരിച്ചതോ മുട്ട പൊരിച്ചതോ സോയാബി അങ്ങനെ എന്തെങ്കിലും ഒരു കൂട്ടാൻ കൊടുക്കും ഓനിക്ക് അതുമതി
കൊഴങ്ങ്
ആഹ ഇപ്പഴ്ത്ത മക്കൾക്കൊക്കെ അഥാ വേണ്ടുള്ളൂ.
ഉം
ആഹ് കുട്ടാള് മദർസെ പോവാണ്ടോ
ആഹ് രണ്ടാള് പോയി ഒരാള് നീച്ചിട്ടില്ല ഒരാള് ഒരാള് ആറര ക്ക് പോകും ഏഴരക്ക് വരും ഒരാളിപ്പോ ഏഴരക്ക് പോകും ഒമ്പത് മണിക്ക് വരും
ആഹ്
അഹ് കയ്ഞ്ഞ് വന്നിട്ട് സ്കൂൾക്കോവാള്ള പട ചെറിയാള ഒർ റെഡിയാക്കാണ്ട് ഒര്ക്കാണ്ട് നീറ്റിട്ടില്യ
അഹ് മ അം മദ്രസേല്ണ്ടാവൂലലെ
ഇല്ലഇല്ല
അങ്ങനെ ഇന്ന് പ്പ മഴക്ക് കൊർച്ചൊരുതാണ്. ഇന്നലെ നല്ല മഴല്ലേര്ന്നു
ആഹ് ന്നലൊക്കല്ല മഴയാര്ന്നു
ആഹ് മിഞ്ഞാന്നും നാലാന്നും നല്ല പൊട്ടിത്തെറ്ച്ച വെയിലേര്ന്നു ഇന്ന്പ്പോ ഒ
ഒണക്കാണ്ടായിരുന്നു അതൊക്കെണക്കി ഇന്നന്നെ പൊടിപ്പിചൊട്ന്നു
ആഹ് മൊളകും മഞ്ഞളും മല്ലിയൊക്കെ ഞാൻ മഴ വെര്നിനോട് കൂടിയൊക്കെ പൊടിപ്പിച്ചച്ചു. ആഹ് അതൊണ്ടാണ് അതൊന്നും പണിയില്ലപ്പം ഞ്ഞെന്താ ഉച്ചക്ക്ള്ള ഫുഡ്
ഉച്ചക്ക്ഞ്ഞ്യെന്തേലൊക്കെ ണ്ടാക്കണം
ആഹ് മീൻ വാങ്ങോ മീൻ മാങ്ങലില്ലേ ഹലോ ഹലോ ഹലോ